ഹലോ ആഹ് കേക്കണ്ടോ ആഹ എന്തേണ്
എന്താത്താ
ഏ
എന്താ വർത്താനം
എന്താ അങ്ങനെ സുഖായിരിക്കണു എന്താ പഠിക്കാണോ അതെ എന്താ പഠിക്ക്ണ്
ഞാനേ ആഹ്
ഏഹ്
കബ്യൂട്രോമസ്
അതെ ആഹ് പിന്നെന്താ വീട്ടില് കൃഷിയൊക്കെ ണ്ടോ
ട്ട്ല്
വീട്ടില്െ കൃഷിയൊക്കെ ഇണ്ടന്ന്
ആഹ് ഉണ്ട്ുണ്ട്
അതെ എന്താ കൃഷിയാണ്
കുവായ
അതെ ആഹ എന്നിട്ട് കൊല ഉണ്ടായി കഴിഞ്ഞഴിഞ്ഞാൽ പുൊറത്തേക്ക് കൊടുക്കാറുണ്ടോ
ഉ ഇതായില്ല
അതെ
ായിട്ടോള്ളോ
ആ് ആഹ കൃഷി പോലെ ആക്കണതോ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ
ഒന്ന്
ആ അ ശരി പിന്നെന്താ ഓൺലൈന ആായിട്ടോ ഓഫ്ലൈന ആായിട്ടോ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം
ഏർ എങ്ങനെ
ഓൺലൈന ആയിട്ടാണ അോ ഓഫ്ലൈന ആയിട്ടാാണ്ോ വർക്ക് ചെയ്യാൻ താല്പര്യംന്ന്
എന്താ വർക്ക്
പലവർക്ക് ചെയ്യുമ്പോഴേ ഏതാണ് താല്പര്യംന്ന് ഇപ്പൊ ടീച്ചറോ അതുപോലെ ഡോക്ടർ അങ്ങനെ കേട്ടല്ലോ അതൊക്കെ ഓഫ്ലൈൻ ആണല്ലോ ഓൺലൈനായിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് വർക്ക് ഫ്രം ഹോം ഉണ്ടല്ലോ അങ്ങനത്തെ വർക്കാണോ ചെയ്യാൻ താല്പര്യംൊന്ന് അതെ ഏതരു കൊഴപ്പില്ലല്ലേ ആ എന്നാലും പഠിപ്പ കഴിഞ്ഞിട്ട് എന്താണ് ആഗ്രഹം എന്താവാാനാ അമ്പീഷൻ
വീട്ടിച്ചറാണ്
ആഹ ആഹ
അഫ ആത് സൈഡിൽ കൂടെ കൊണ്ട പോോകുന്നുണ്ട്
ആഹ വീടിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറുണ്ടോ അതെ ആരെിലും ഇങ്ങനെ എഡറ്റ് ചെയ്യാൻ തരാറുണ്ടോ ആഹ ഏതാപ്പില ചെയ്യ
നാൻ ക്യാപ്ക്കട്ട്
ഏ
ക്യാപ്കട്ട്
ആ ആ കൊറേയ്യോ
ആഹ് കെറേയി എന്താർച്ചോ
ആ ആ
നടന്ന അർത്താ
ഏ
മ്യാണ്ടം
ഏയ് മഴ ഇല്ലാടാ ഇന്ന് നല്ല വെയിലാ ഉം ഇന്നലൊക്കെ നല്ല മഴയാർന്നു
പെരേലാരക്കുണ്ട്
ഇവിടെ അമ്മേം അച്ഛനും മേട്ടനും എട്ടത്തിയമ്മേം ഹസ്ബൻഡും ഞാനുട്ടി
ആ
ഉം അവിടെയാ
ഇവിടെ നാന് ഇമ്മ ഏട്ടൻ
ആ ആ പിന്നെന്തേഊര് ട്ടില് ചെയ്യാറുണ്ടോ
ന്നാ എന്തേ ബീവല്ലേ
ഏ
ഇന്ന് ലീവല്ലേ
ഇന്ന് എന്തേ
സ്ക്കൂൾ ലീവല്ലെ
ആ അയിശരി ആ എല്ലാ ദിവസങ്ങളും എന്തേങ്കി ലൊക്കെ വർക്ക് ചെയ്യാറുണ്ടോന്ന്
ആ
ഉമ്മേനെ സഹായിക്കാറുണ്ടോ
ഏയ് അത് പിന്നെ
അപ്പൊ എന്തെയ്യാ ടി വികണ്ടിരിക്കേ
ടീവി ഒന്നും അല്ല
ഏ
ടി വി യൊക്കെ ദുഷിച്ച ശീലമാണ്
അതെ ഏശ് അപ്പൊ എന്താ കളിക്കാൻ പോവോ
കളിക്കാൻ പോവലുണ്ട് എടക്ക് ആഹ്
എന്തേ ഫേവറേറ്റായിട്ടുള്ള ഫുഡ്സ്
എ
എന്താ എന്തൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതെ എടക്കിടക്ക് കഴിക്കുവോ ഏ വീട്ടില് ഉമ്മണ്ടാക്കിരോ
ആഹ് ഉമ്മണ്ടാക്കും
ആ നെണക്ക് ഏ പാചകം ചെയ്യാനൊക്ക അറിയോ
ഓ
എന്തക്കെ ചെയ്യാ
ചായ ഇണ്ടാക്കും
ഇതെങ്ങനെ ഇണ്ടാക്കാ
പാത്രം അടുപ്പത്തക്കെ വള്ളയിക്കാ തളക്കുമ്പ ചായ പൊടി ഇട്യാ പഞ്ചസാര ഇടാ
ആ ഭാഗ്യം വേറെ എന്തേലും
വേറെ മുട്ട വെച്ചടിയാം മ്യാഗ ഇണ്ടാക്കാറിയാം
ആഹ
ഉ
പെട്ടെന്നൊരു വിശപ്പിനുള്ളള്ളതൊക്കെ അറിയാലേ
ഓ
അങ്ങനെ
പിന്നെ പത്ത
പിന്നെന്താടാ അവിടെ ആഹ ഞാൻ അർജന്റീന
അയ്ഷ്
അതെ എന്താ അത് പറയണ് എന്താട അത് പറയണ് അർജൻ്റിനെ പറഞ്ഞപ്പോ
അർജന്റീന എത്ര താങ്ക പൈസ കൊടുത്ത് കളിച്ചണ്
എനിക്ക്അറിയില്ല വല്യഞാന് അർജന്റീനയാണ് ഉ കളി കാണാറുണ്ടോ
ഓ കളി കാണാറല്ലോ
ആഹ ആ എവിടെ ക്ലബ്ബ് പോയിട്ടാ കാണോ അത വീട്ടിലിന്നിട്ടോ
രണ്ടായിട്ടണ്ടാവു
ആഹ എങ്ങനെ ടൂറൊക്കെ പോവാറുണ്ടോ
ആഹ്
ആഹ് എവിട്ക്ക്? ദൂരള്ള സ്ഥലങ്ങളിൽക്കാ പോവാ അതോ ഇങ്ങനെ ലീവ് കിട്ടുമ്പൾ ക്കടുത്തടുത്ത സ്ഥലങ്ങൾലേക്കോ?
ലീവ് ട്ടുമ്പം
അതെ ലേ. ഫ്രണ്ട്സിന്റെ കൂടെ പോവാ അതെ ഫാമിലിയായ്ട്ടാ പോവാ?
രണ്ടും.
ജങ്ക് ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? പൊറത്ത് പോയിട്ട്. അതെ നല്ലോണം കഴിക്ക്യോ?
നല്ലോണം ന്ന്ല്ല. പൈസ വേണ്ടേ പൈസ
വർക്ക് ഔട്ടൊക്കെ ചെയ്യാറുണ്ടോ?
എട്ക്ക്.
അതെ. എന്താ എടക്ക് എന്നും ചെയ്തൂടേ?
അഹ് ര, ചെയ്യും രണ്ടീസം ചെയ്യും പിന്നെ മട്ക്കും
ആഹ് അത്ങ്ങനെ ദിവസങ്ങനെ ചെയ്താ മതി. അപ്പൊ അത് ശീലാക്കോളേ
ആഹ്
ആഹ് നല്ലതാണ് ജങ്ക് ഫുഡൊക്കെ കഴിക്കണല്ലേ. അപ്പൊ ഹെൽത്തി ആയിട്ട് ഇരിക്കാലോ.
പിന്നെ ചായുട്ചോ?
ഏയ് ചായൊന്നും കുടിച്ചില്ല ഇപ്പ കൊറച്ച് മുന്നെ എണീ റ്റത്. ഉം ഇയു ട്ച്ചോ? അതെ. എന്താ സ്പെഷ്യല്?
പോയോക്കണം.
ഏഹ്?
അട്ക്കളേ പോയോക്കണം.
അതെ ആഹ് ഒര് യ്യ് എപ്പഴാ ണീക്കാറ്?
ഞാൻ അഞ്ചര
ആഹ് എന്താ ഇത്ര നേരത്തെ ക്കെണിക്ക്ണ്?
നമസ്കരിക്കാണം.
ആഹ് ആഹ് അയ് ശെരി അങ്ങനെ പിന്നെ ഊട്ടിക്കൊക്കെ പോയിണ്ടോ?
ഊട്ടി പോയില്ല പോണന്ന്ണ്ട്.
ആഹ് സ്കൂള്ന്ന് ടൂറൊന്നും പോയിട്ടില്ല്യാ?
ഇല്ലാല്ല ആ സ്കൂള്ന്ന് പോയിണ്.
ആഹ് അഹ് എന്താ വീട്ടിന്ന് വിടില്യേ?
സ്കൂള്ന്ന് പോയണ് നി ഫ്രണ്ട്സിന്റെകൂടെ പോണം ഓണ വെക്കേഷൻല്.
ആഹ് ആ ഫ്രണ്ട്സിന്റെ കൂടൊക്കുമ്മ വിട്വോ? ആഹ് ആന്നും കൊഴപ്പല്ലാല്ലേ
ഏഹ് വേറെ കൊഴപ്പല്ല ഇനി കൊഴപ്പോണ്ടവോ അറീല്ല
വീഗലാൻ്റിക് പോയ്ണ്ടോ? ഞാ ഞാല്ല യ്യ്
ഇല്ലാ ല്ലാ വീഗാലാൻ്റ് ആടെ കുടുംബാരെ പെരണ്ട് പോയില്ല.
അതെ ആഹ് അഓലെ ചെറ്തിലൊന്നും വിടില്ല്യ? ഇപ്പൊ വീട്ട്ന്ന് അല്ല ചെറിയ് ചെറിയ കുട്ട്യൊളൊക്കാവുമ്പോ വീഗാലാൻ്റിക്ക് സിൽവർസ്ട്രോമിക്കൊക്കല്ലേ പോവ്വാ
അങ്ങൻ ന്നും പോയില്ല ഞങ്ങള് വേറെ പാർക്ക് കൊറെ പോയിണ്.
ആയ് ശെരി അങ്ങനെ
എത്ര എത്ര മ അ ദേവസമായി ഇതില് ചേർന്നിട്ട്
ആഹ് കൊറച്ചായ്ടാ
എത്ര കിട്ടീ
എടാ അങ്ങനുള്ള കൊസ്റ്റ്യൻസ്സൊന്നും ചോയിക്കാൻ പാടില്ലടാ പിന്നെന്താ വീട്ടില് ചെടികളൊക്കെ ഇണ്ടോ
ചെടികള്ണ്ട് ഏഹ് വണ്ടി ഓടിക്കും ഓ
അതെ എന്താ ഓടിക്യാ
തീബൈക്ക്
ആഹ് കാറിന്റെ എടുത്തിട്ടില്ല്യാ
ഇല്ല ഇല്ലാ
ആഹ് ആ ഞാ കാറൊന്നുഎടുത്തില്ല സ്കൂ ട്ടിയോടിക്ക് ആ എടുക്കണം
ഏഹ്
എടുക്കണം പറയ്യാ അങ്ങനെ വണ്ടി ഓടിച്ചു പോയിട്ട് സ്പോലീസൊക്കെ പിടിച്ചിട്ടുണ്ടോ ഏഹ് പിന്നെ എന്താ അടുത്ത് എന്താ പൊഴയ് കായലോ അങ്ങനെന്തേല്ണ്ടോ ന്നാ മീനൊക്കെ വാങ്ങ്ആഎടന്നാ
ഏ
മീനൊക്കെ ഏടന്നാടാ വാങ്ങ്കാ
മീനിവിടെ കടേന്ന് വണ്ടി വരും വണ്ടിയില് വരും
ദിവസം രാവിലെ വര്വാ
ആഹ്
അതെ ഉം ഇവിടെ വൈയ്കീട്ടക്കെ വെള്ളം കേറുവോ
മോ
പ്രളയ്ക്കെണ്ടായ്ണ്ടോ
ഓ വീട് ഉം
അപ്പങ്ങള് എങ്ങനെയാ മാറി താമസിക്കുവോ
ക്യാമ്പ്പോവല്ലേ കുടുംബാരോട്ടി പോം
ഉമ്മാന്റെവീട്ടിക്കോ
കുടുംബകാര വിട്ടത്
ആഹ അവരെ വീട് ഉയർന്നത്ത സ്ഥലത്താവൂലേ ഞങ്ങളത ഇവിടെ എല്ലാ പ്ര്രാവശ്യവും വെള്ളം കയറുണ്ട് ഞ തറവാട്ട പോയി
ആഹ
ആ വെള്ളം കേറിീട്ട് പാക മറ്റേ എന്തെങ്കലും നാശമൊക്കെ സംഭവിച്ചിണ്ടോ
വേരെ അങ്ങൊന്നുമില്ല
ആഹ് വെള്ളം വെറുത അങ്ങനെ കയറും ചളിയൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ
ആഹ അവിടെ മണണ്ടോ
പിട്ട ആഹ്
ന്തടാ
പടാറന
ആഹ
പിന്നെ പിന്നെ പിന്നെ പിന്നെ പിന്നെ ആഹ
എപ്പഴാ ചായ കുടിക്ക
കുടിക്കാ വേണോ ഇത് കഴിഞ്ഞിട്ട്
അങ്ങനെ ഉമ്മക്ക് എന്താ വർക്കിലാവൂലേ
ആഹ് പിന്നെ എൻ - വീ ന്റെ വിളിക്കണ്ട് വർക്ക് ഉണ്ടെങ്കില് വീഡിയോ എഡിറ്റ്‌ ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്തരണ്ട്
ഏയ
വീഡിയോ എടുക്കെയാനേ
ആഹ് വീഡിയോക്കെ എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ വിളിക്കാട്ടോ എഡറ്റ് ചെയ്യാൻ തരാം
ത്തിയാനോ വീട്
അങ്ങനെ ചൂട്ടിയാൻ പോകാറൊക്കെണ്ടോ
എനക്ക്
ആഹ് ഞാൻ വിളിക്കണ്ടിട്ടാ ശരിടാ
നമ്പർ സെവ് ആക്കി വച്ചോളി എന്നാ ഓക്കേ
ഹലോ